കേൾക്കാം കേക്കാം
എന്നാ ഒണ്ട് വിശേഷൊക്കെ
ആഹ് നല്ല വിശേഷം ഊണൊക്കെ കഴിഞ്ഞോ ഇല്ല കഴിച്ച
ചോറാണോ വൈകിട്ട് ആണോ എന്നാ പ്രായമുള്ള പിള്ളേരാ
മോൾ പത്തിലും മോൻ ആറിലും
ഓഹ് ഓഹ് ഓഹ്
ഉം പിന്നെ മക്കളൊക്കെ ഉണ്ടോ
ആഹ് രണ്ട് പേര് ഒരാള് നാലില് ഒരാള് എൽകെജിയിൽ
പഠിക്കുവാണോ
പടി ക്കുവല്ല ഒരാള് ട്യൂഷൻ കഴിഞ്ഞ് എട്ട് മണിയാമ്പഴാ വരുന്നതെ വന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ കഴിച്ചിട്ട് കൊർച്ച് നേരം ടിവി കാണാം. എന്നിട്ട് പിന്നെ പഠിക്കത്തുള്ളൂ. ആ എളേത് ഒറങ്ങി ഒറങ്ങുവായ്രുന്നു. ഓ അങ്ങനെ അടിയൊന്നുല്ല. ടിവിയിലെ നെറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ അത്
ആ വേറെ ആരൊക്കെയുണ്ട് വീട്ടി?
ഏ കെട്ടിയവനുണ്ട്. അമ്മയു ണ്ട്.
ആഹ്.
ഉം.
ഹസ്ബന്റിന്റെ അമ്മയാണോ?
അതെ അതെ അതെ.
ആ ആ
ഉം എന്നാ വൈട്ട് ചോറ് തന്നെ കറിഎന്നാ
കറിയാണ് മീൻ മീനുണ്ട് പിന്നെ പയറ് മെഴുക്ക് വരട്ടി
ഓ
പിന്നെ മോരും ചമ്മന്തി
ഓഹോ
ഉം പിള്ളേരെ എല്ലാരും ചോറ് കൊണ്ടു പോവും ഏ
താമസിച്ചാണോ കഴിക്കാർന്ന്
അല്ല നേരത്തെ കഴിക്കുന്നയാ ഇതിപ്പം പഠി ക്കുന്നോണ്ട് താമസിച്ച്
ഓ പെങ്കോച്ചാണോ ആമ്പിള്ളേരാണോ
ആ മൂത്തത് മോള് ഇളയത് ആണ് ഉം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ചോറും കൊണ്ട്
കുഞ്ഞുങ്ങ ചോറ് ചെ അങ്ങനെ കൊണ്ടു പോകത്തില്ല അവിടെ ചോറുണ്ട് സ്കൂളില് ആ പിന്നെ കറി എന്തേലും കൊണ്ടു പോകും ആ കൊണ്ട് പോകും പിന്നെ ഇളയെ കൊച്ചിന് സ്നാക്സ് ഒക്കെ കൊടുത്ത് വിടണം
ആ അവിടെ അടുത്താണോ സ്കൂള്
സ്കൂൾ രണ്ടു പേരും രണ്ട് സ്കൂളിലാ പഠിക്കുന്നത് ആ ഒരാള് എൽ കെ ജിയിലായിരുന്നു ആ ബസ് വരും അപ്പൊ ഒരാള് മൂത്ത പഠിക്കുന്നത് ഇച്ചിരി ദൂരെ ആണേ അപ്പൊ എ ളയത് എൽ കെ ജി ജി ആയതല്ലേ ഉള്ളൂ അത്രയും ദൂരെ വിടാറായില്ല അപ്പൊ വീടിന്റെ അടുത്ത് തന്നെ ഒരു സ്കൂള ചേർത്തത് അപ്പൊ അത് കാരണം രണ്ട് പേരും രണ്ട് സ്കൂളിലാണ് പഠിക്ക രണ്ട് സമയത്താ പോകുന്നതും വരുന്നതും ഒക്കെ
ഈ സ്നാക്സ് അപ്പൊ കൊടുത്ത് വിടുമ്പൊ മ്മടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊടുത്ത് വിടണെന്നുണ്ടോ
അങ്ങനെയൊന്നു ഇല്ല ബിസ്കറ്റോ ചിപ്സുകളോ എന്തെങ്കിലും കൊടുത്ത് വിട്ടാ മതി ആ പിന്നെ ആ പിന്നെ ഇവർക്ക് സ്നാക്സ് ആണല്ലോ ഇഷ്ടം മറ്റേ ചോറ് കഴി
ആ അത്
ഉം മ് ഹസ്ബൻഡ്ന്നാ ജോലി
കാർപെന്ററാ
ആ ആ
ഇലാര്ന്നിപ്പ വന്നിട്ട് ഒരു ഒന്നര മാസം
ആയതൊള്ളെ നാട്ടിലൊണ്ടിപ്പം
ആ നാ യുദ്ധവൊക്കെ ആയപ്പഴേ ആ തിരിച്ചു പോകാനൊക്ക ഇനി ഇപ്പം വേ എവിടേലും നോക്കണം
നോക്കണം ആ അമ്മെ അച്ഛനൊക്കെ ഇണ്ടോ കൂടെ
ഇല്ല ഹസ്ബന്റിന് അമ്മയു അച്ഛനുല്ല കുഞ്ഞിലെ മരിച്ചു പോയത ഉം ഉം
നിങ്ങള് നാല് പേരൊ ഒള്ളോ
ആ ഞ ങ്ങള് നാല് പേര്
രാവിലെ എന്നും പലഹാരം ഉണ്ടാക്കണോ അതോ
ആ അ ഒണ്ടാക്കണം മോളെ ഏഴ് മണിയാവ്മ്പോ പോവും മോക്ക് ട്യൂഷനുവൊണ്ട് അ പിന്നെ ആ വഴിക്കൂന്ന് അങ്ങ് സ്കൂളി ആ അപ്പൊ അന്നേരം ഏഴ് മണിയാവുമ്പേ ത്തേക്ക് ഊണും കാപ്പിയെല്ലാം റെ യാണ് സൈ‌ക്കിളേലങ്ങ് പോകും ആ നാലേ മുക്കാലാവ്മ്പോ എണീക്കും തലേന്ന് എല്ലാ അങ്ങ് അരിഞ്ഞു വെക്കും
ആ ആ ആ അന്നേരം എളുപ്പൊണ്ടല്ലോ ഓ ഇവിടെ പിന്നെ രണ്ടു പേർ ക്കു ഒമ്പതിനും ഒമ്പതരക്കും പോയാ മ അത്കൊണ്ട് പിന്നെ
ആ ഇവിടെ മോനും മോളും രണ്ട് സ്കൂൾളാ പ്പം മോന് ഒമ്പതരക്ക് പോയാ മതി
ആ
മോക്കേ രാവിലെ ട്യൂഷനൊള്ളോണ്ടേ ആ അപ്പാ ആ സമയത്ത് നമ്മള് രാവി
പറ്റത്തില്ലല്ലോ അതെ രാവിലെ ഒരു യാ ഒരു ഇവിടെ ഒരു പത്തുമണി വരെ പോയി വ കൊണ്ട് വിടലും പ പരിപാടില്ല പത്ത് വരെ ഒരു
അതാ പിള്ളേര് പോയി കഴിയുമ്പോ നമ്മടെ അട് കളെ
ആഹ് അതാണ് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന് വി രണ്ടാമത്തേനെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് കേറി വന്ന് കഴിഞ്ഞ ഒട കൊർച്ചു നേരം ഞാനങ്ങ് കെടക്കും. എന്നാ പണിയുണ്ടേലും കെടക്കും. കാരണം അത്രയും സമയം ജോലിയ പിന്നെ ഇവരെ അങ്ങോട്ടുംഇങ്ങോട്ടും കൊണ്ടോ വരണം വഴി വ സ് വഴി വരെ വരത്തുള്ളൂ അ പ്പൊ വഴി വരെ കൊണ്ട് വിടണം നമ്മുടെ വീടിന്റെ അവിടന്ന് ഒരു അഞ്ച് മിനിറ്റ് നട ന്നാലേ വണ്ടി വരത്തുള്ളൂ അപ്പം പിന്നെ പോടുണ്ട് ഒരു പത്ത് മണിക്ക് പത്ത് മണിയാമ്പോ കെടന്ന് കഴിഞ്ഞാ ഒരു മണികൂറോളങ്ങനെകെടക്കും അന്നേരം ഫോണിൽ തന്നെ നോ ക്കി അങ് കെടക്കും പിന്നെ എടുതെട്ട് പിന്നെ യുദ്ധവല്ലേ തുണിയലക്ക് തൂത്ത്വരിച്ച ആ പിന്നെ ചുവ എല്ലോ ക്കണം വൈന്നേരത്തേന
കൊറച്ച് രണ്ടോസത്തിന് മുന്നേക്കെ എന്തോ മഴ ആാരുന്നില്ലിയോ ആ ഇന്ന് പിന്നെ വെയിലാര്ന്ന്
ഇന്നലെ വൈകിട്ട് ഹ് ഒരു പത്ത മണി പതിനൊന്ന് മണിയപ്പോ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു
ആ ഇവിടെ വെളുപ്പിനെ ഉണ്ടായിരുന്നു കാറ്റ്
ആ ഭയങ്കര കാറ്റായിരുന്നു അപ്പം പുള്ളിക്കാരൻ രണ്ടണ്ട് മൂന്നു ദിവസം കൂടുമ്പോഴൊക്കെ വരത്തുള്ളേ ആ വണ്ടി വണ്ടി ഓടിക്കവാ
ആഹ് ആഹ്
അപ്പം പോയി ഓട്ടം പോയി കഴിഞ്ഞാ പിന്നെ രണ്ട മൂന്ന് ദിവസം കൂടുമ്പഴേ വരത്തുള്ളൂ അപ്പം പിന്നെ ഞങ്ങള് തന്നെ ഉള്ളൂ അന്നിരം ഈ കാറ്റിന്റെ സൗണ്ട് കേട്ട അങ്ങ് പേടിയായി പിന്നെ ഒറെ
ആ അന്ന് നമ്മള ഒറ്റക്ക ഉള്ളപ്പ അങ്ങനെ ഇവിടെ എന്റെ ഹസ്ബൻറും ഗൾഫ ഫിലായപ്പെഴ് ഉം ഞാനും കുഞ്ഞുങ്ങളും നെ ഒള്ളന്നെ അന്നേരം നമുക്ക് ഉറക്കം വരത്തില്ല ഇവര അടുത്ത ഉണ്ടെങ്കിൽ ന നമ്മക്കൊരു ധൈര്യവാ
അതെ അതെ ഇവര് അടുത്തുണ്ടെങ്കി നമ്മള് പോത്ത്പോലെ കിട ന്നുറങ്ങുകയും ചെയ്യും അയലക്കത്തൊക്കെ വീടുകളുണ്ട് ആ അങ്ങനെ പ്രശ്നൊന്നുമല്ല നമ്മടെ സ്വന്തക്കാരൊക്കെ തന്നെ ഉണ്ട് അടുത്തൊക്കെ
ആ
ആ പേടിക്കാനായിട്ടൊന്നും ഇല്ല പിന്നെ ഞങ്ങള് കൊറച്ച് ഇങ്ങട് ബന്ധ ക്കാരുടെ ഒക്കെ അടുത്തുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയ താമസിക്കുന്നെ അപ്പം നമ്മള് ഫോൺ വിളിച്ചാൽ മതി എത്തും പക്ഷെ എന്നാലും രാ ത്രി ആയി കഴിയുമ്പോ വേറൊരു ഇതല്ലേ
ആ അതെ
പകലത്തെ പോലെ നമുക്ക് ആ അതെ അതെ അതെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ബസ് ബസിന് കേറണമെങ്കി ഒരു അഞ്ച് മിനിറ്റ് ബസ് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നാ മ അഞ്ച് മിനിറ്റ് പോലും നട ക്കണ്ട പിന്നെ വെല്ല സൗകര്യങ്ങളുണ്ട് വണ്ടി നമ്മുടെ മുറ്റത്ത് വരും വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങൾക്ക്‌ കുറവൊന്നുമില്ല പിന്നെ രാത്രി നമുക്ക് ക്കെന്തേലും സംവിച്ച് പോയാ നമുക്ക് ഒന്ന് പെട്ടന്ന് ഓടി വെളിലോട്ട് പകല് പോന്ന പോലെ പോവാൻ പറ്റ ത്തില്ലല്ലോ അഹ് അങ്ങ് അപ്പം എല്ലാരേം നമ്പ റുണ്ട് ആരെല്ലാരൊക്കെ എന്തേലൊക്കെ ആവശ്യമുണ്ടെ വിളിച്ചാൽ മതി ആരേലൊക്കെ വരും നമ്മുടെ തൊട്ട ട്ടപ്പുറത്തെ വീട്ടിൽ അവര് മ സലം മാറി പോയി അവര് വേറെ സ്ഥലം മേടിച്ച് ച്ച് പോയി അപ്പൊ ആ വീട് അടഞ്ഞു കിടക്കുവാണേ അവിടെ ആളില്ല അവിടെ ആളുണ്ട് ആ ഇരു ട്ടാണ് അപ്പൊ അവിടെ ആളുണ്ടായിരുന്നപ്പ നമുക്ക് ഒന്നും പേടിക്കണ്ടായിരുന്ന് ഇവിടന്ന് ഒന്ന് വിളിച്ചാ ഇവിടെ നമ്മുടെ വീട്ടിന്ന് വിളിച്ചാ അവർക്ക് കേൾക്കുകയും ചെയ്യാം നമ്മുടെ ഇവിടെ എന്നാ കാണിച്ച ചാലും അവർക്ക് അറിയുകയും ചെയ്യാം അത്ര അടുത്താണ് വ അവന് പോയ കാരണം ണം ഇപ്പം ആ വീട്ടിൽ ആരുും ഇല്ലാത്ത കാരണം അങ്ങനെ ഒരു ചെറിയൊരു ഭയം
ഉം
ഏ പിന്നെ പേടിക്കാനൊന്നും ഇല്ല പേടിയൊന്നുല്ല അതേ ഉള്ളു പേടി
അത് സത്യവാ
ജാജിനെ ഒന്നും പേടിയില്ല ഉള്ളൂ
അമ്മയൊക്കെ പ്രായമുള്ള ആളാണ്
അതെ അതെ അതെ അമ്മക്ക് പ്രായമുള്ള വയ്യാത്താണേ ഉ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാ
ആ അപ്പൊ അതിനു മരുന്ന് കഴിക്കുന്നുണ്ടോ
ചോണ്ടിരിക്കുവ ഇൻഹേലർ ഒക്കെ ട് ന്നത
ആണോ അയ് അങ്ങനെ ബുദ്ധിമുട്ട്
ആഹ് അന്നേരം ബുദ്ധിമുട്ട് ആഹ് തണപ്പ തണുപ്പായാലും പാടാ ചൂടായാലും പാടാ
ഉ തണുത്തി ഒന്നും കഴിക്കാനൊക്കത്തില്ലേ ഉം
അത് കാരണം അതും പാടാണ് അപ്പൊ ഈ രണ്ട് കുഞ്ഞുങ്ങളെയ നോക്കണം അത് കാരണം വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നതാ അപ്പം രണ്ടു പേരായപ്പോഴ അച്ഛനും അമ്മക്ക് പാ. ടാ രണ്ട നോക്ക.
ആഹ നോക്കാനൊ
അപ്പൊ അത് കാരണം പിന്നെ അങ് ഞാൻ നിർത്തിയതാ നിഇപ്പ വിര് ക്ക് തന്നെ വലുതായി തന്നെ എന്തെേലുമൊക്കെ ചെയ്യാറാകുമ്പോഴേ സ്കൂളിലൊക്കെ തന്നെ ഒരുങ്ങി പോവാ പമ്പ ഇവിടെലു ഒക്കെ പോകാം അതേ പറ്റത്തുള്ളൂ ജോലി
ഇല്ല വേറെ ജോലി ന്നും ചെയ്യുന്നില്ല നമ്മളിങ്ങനെ വീട്
വീട്ടിൽ ഇരിക്ക ആഹ് പിള്ളെര് സ്കൂളിൽ പ
ഒന്നാമ്ത്തെ കാര്യം പുള്ളാര് സ്കൂളിൽന്ന് വരുമ്പോ നമ്മക്ക് ആരും ഇല്ലല്ലോ അതുകോണ്ട് അങ്ങനെ ജോലി ക്ക് വിടത്തില്ല
ഇവിടെ അതോക്കെ തന്നെ അതെ അതെ ഇപ്പോ ആമ്പിള്ളെർ ആണെലും പെൺപിള്ളാരാണെലും നമ്മക്ക് പെടിക്കണ്ട കാലം കാലഘട്ട ആയതുകോണ്ട്
ഉംഹ്
റ്റത്തില്ല
പറ്റത്തില്ല അതുകോണ്ട്
അതന്നെയല്ലെ വൈകുന്നേരം ഇവര് വെശന്നോക്കെ വന്നാൽ വേഗം നമ്മക്കോന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കെണെങ്കിൽ വെറെ ആരും ഇല്ലല്ലോ
ആ അതാ നമ്മക്ക് എവിടെലും പോണങ്കിൽ നമ്മള് പിള്ളെര് വരുമ്പോഴത്തെക്ക് ഓടി വരണ്ടെ
അതെ അതെ അതെ
നമ്മടെ സമയത്തിനോത്ത എങ്ങും ജോലിയും കിട്ടും
കിട്ടത്തില്ല അതന്നെ എന്താലും ഒര് എവിടെ ജോലിക്ക്റിയാലരു ഒമ്പത് മണിക്ക് കേറിയ ആറ് മണി വരെ ജോലിചെയ്യണം പത് പത്ത് മണികെറിയ ഏഴ് മണിവരെ ജോലി ചെയ്യണം പ്പൊ ഒരു ഷോപ്പിലാണെങ്കിൽ കറക്റ്റ് സ സമയത്ത് നമ്മക്ക് എറങ്ങാൻ പറ്റത്തില്ല
ഇല്ല
അപ്പം ആ ഭയങ്കര പാടാണ് അതിലും വേദം വീ ട്ടീരിക്ക്ന്നതാ
അതാ എല്ലാതെന്തോചെയ്യനാ
എന്തൊ ചെയ്യാന അതെന്നെ എല്ലാവരുടെ അവസ്ഥകളും ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കും നമ്മക്ക് നമുക്ക് മാത്രം ളി ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു പക്ഷെ എല്ലാവരുടെ അവസ്ഥ ഇതോക്കെ തന്നെയാ
ആഹ് ആഹ്ആ എന്തെ കുഞ്ഞുങ്ങളെകേ ക്കെ ഉറങ്ങിയോ
ഒരാൾ ഇതെ ഉറങ്ങുവായിരുന്നു അപ്പോ എടക്ക് ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ ഇപ്പോ ഇതെ കൂടെ കിടക്കുന്ന് ഒ ഉറങ്ങിയോ ഉറങ്ങുവാ ആ എടയ്ക്ക് അത് എഴുന്നേക്ക് വൻ ഒരെണ്ണം കഴിച്ചൊണ്ട് ടിവി കാണുന്നു
ആ
ഉം എന്നാ ശെരി എടക്
ആ ആ ശെരി ശെരി